ഹെലോ അ ആഹ് കേക്കാം പക്ഷെ കേക്കുന്നുണ്ടോ?
ആഹ് കേൾക്കാം കേൾക്കാം.
ആഹ് പിന്നാ മഴേ എന്തേച്ചി?
എന്തെടുക്കുവായിരുന്നുന്ന്?
ചോറൊക്കെ കഴ്‌ച്ച്
കഴിച്ച് ആഹ് ആണല്ലേ ആഹ്
ആഹ് കഴിച്ച് കഴിച്ച്
ആഹ് കഴിച്ചു കഴിച്ച് ഇവിടെ എല്ലാരും കഴിച്ചെല്ലാം കഴിഞ്ഞു ഇനി എല്ലാരും ഇനി കുളിക്കാനുള്ളത് തത്ര പാടില
ആഹ് ഇനിയിപ്പോ മഴ വരുവല്ലേ
ആഹ് അതെ അതെ മഴയ അവിടെ മഴ സ്റ്റാർട്ട് ചെയ്തോ അതോ
ഇല്ല ഇവിടെ ഇപ്പോ ചെറിയൊരു വെയിലൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പ അടുത്ത വൈകിട്ട് ഇ ഇല്ല ഇല്ല ഇല്ല ഇല്ല ചായയൊന്നും കുടിച്ചില്ല ചോറൊക്കെ കഴിച്ചതേ ഉള്ളൂ ഇനിയിപ്പം അമ്മ ചക്ക ഞാൻ പറഞ്ഞില്ലേന്ന് ഇവിടെ വീണന്ന്
ആഹ് ആഹ്
ചക്ക ഞങ്ങൾക്ക് ഇവിടെ ഒടിഞ്ഞ് വീണു അപ്പഴേ ആഹ് അങ്ങനെ ആ ചക്ക ആഹ് എടുത്ത് ഇനി ആ നമ്മള് അവക്കൂലേ
ആഹ് ആഹ് വേവിക്കാൻ ചക്ക വേവിക്കൻ
ആഹ് ചക്ക കൂട്ടാൻ വെക്കുന്നതല്ല
അല്ല അല്ല നമ്മള് കൊഴച്ചെടുക്കുന്നേ
ആവിൽ നമ്മള് വേവിച്ച് തേങ്ങ ഒക്കെ ഇട്ട് തിരുമി ആഹ് അതെ ആഹ് അതെ ആഹ് അത്ണ്ടാക്കി ക്കാൻ പോവാ അതും ഉണ്ടാക്കി കട്ടനിട്ട് കുടിക്കും
കുടിക്കും ആഹ് പിന്നെ അസൈൻമെന്റ് ഒക്കെ ആഹ് എവിടം വരയായി
അസൈൻമെന്റ് ഒന്നും ആയില്ല ചേച്ചി അതങ്ങനെ ഇരിക്കന്റെ അത് ഞാൻ പേപ്പറൊക്കെ വരച്ച് വെച്ചിരിക്കുന്നതേ ഉള്ളു
പിന്നേന്നാ ഇപ്പോഴത്തെ നമ്മുടെ ഈ പഠന നിലവാരത്തി പറ്റി എന്താണ് അഭിപ്രായം
പഠന നിലവാരോ പഠന നിലവാരം കൊള്ളാം
കുട്ടികളുടെ നമ്മളെ ഇപ്പോഴത്തെ
കു ഇപ്പഴത്തെ കുട്ടികളടത് ഭയങ്കര ടഫ് ആയിട്ടുള്ളതാ നമ്മള് പഠിച്ചത് നമക്ക്ന്നുമല്ല
അല്ല ഉം ഒത്തിരി മാറ്റങ്ങളുണ്ടല്ലേ എന്താണ് ടഫാണോ അതോ കുറച്ചുകൂടെ ഈസിയാന്നാണോ പറയുന്നത് അതോ
ആഹ് അവരിൽ നിന്ന് നോക്കുമ്പോ അവർക്ക് ടഫ് ആണത്
ഉം ഉം
പിന്നെ നമ്മുക്കും ഫുള്ളായിട്ട് പറയാൻ പറ്റത്തില്ല എങ്കിലും ചെറുതായിട്ടൊക്കെ ടഫ് ടഫായിട്ടുണ്ട് എങ്കിലും കൊഴപ്പ ഇല്ലാണ്ടൊക്കെ പോകുന്നത് ആഹ് പിന്നെ നമുക്ക് എന്താണ് സബ്ജക്ട് ബേസ് അല്ല അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് നമ്മള് പഠിച്ച നമ്മൾ പഠിച്ചതായിരിക്കില്ല നമ്മളിവിടെ ചെയ്യുന്ന ജോലി നമ്മള് പഠിച്ചപരമായിട്ടുള്ളതായിരിക്കില്ല ആഹ് അങ്ങനെരു വ്യത്യാസം ഉണ്ട് ഇതില് ആഹ്
കുട്ടികൾക്കൊണെങ്കലും നമ്മളെ ഇപ്പോ പഠിച്ചു വരുന്ന കുട്ടികൾക്കൊക്കെ ഇപ്പം ഏത് കോഴ്‌സ് എടുത്ത് പഠിച്ചാലാ അതൊരു അങ്ങനെ അതിനെപ്പറ്റി എന്തൊരു അഭിപ്രായം ഉണ്ടോ പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടണം കുട്ടികൾക്ക് ഇന്നെ കോഴ്സ് പഠിച്ചാ എളുപ്പം ജോലി കിട്ടാ അല്ലെങ്കിൽ ആഹ് ഇത് പഠിച്ചാൽ നമുക്കത് ഗുണമായിരിക്കും ഭാവില്ലത് ഒരിക്കലും ഈ ജോലിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ജോലി ഒ രിക്കലും നഷ്ടപ്പെട്ട് പോകില്ല അങ്ങനെ എന്തെങ്കിലും ഉള്ള
ഇത് വല്ലതും ഉണ്ടോ
അങ്ങനെയുള്ള ജോലിൽ പ്രത്യേകിച്ച് അതിനെ കുറിച്ച് എനിക്കറിയില്ല പക്ഷെ എങ്കിലും ഞാൻ പഠി ഠിക്കുന്ന ഞാൻ പഠിച്ച് എനിക്ക് കിട്ടിയതില് ആ നല്ലൊരു ഇത് തന്നെയാണ്. നല്ല ജോലിയാണത്. പിന്നെ എല്ലാവരും അത് ചെയ്യണംന്നില്ല എല്ലാരും. .
എന്നാൽ ഇപ്പോഴത്തെ കുട്ടികളോട് ഏത് ഏത് പ്രൊവിഷനലാ തെരഞ്ഞെടുക്കുന്നത് നിങ്ങൾ ഇന്നത് പഠിച്ച്പോവുകവാങ്കിൽ. അതായിരിക്കും കുറച്ചൂടെ ബെറ്റർ എന്നൊക്കെ നമ്മുടെ ഇപ്പഴത്തെ കുട്ടികളോട് പറ.
എനിക്ക് ഇപ്പോഴത്തെ കു ട്ടികളോട് പറയാനുള്ളത് നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ വയ്യാത്തൊരു കുഞ്ഞുങ്ങളെ പഠിപ്പി പ്പിക്കുന്നത് അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യുന്നതാണ്. ഈ ലോകത്ത് ഏറ്റവും പുണ്യം ചെയ്ത ഒരു പ്രവൃത്തി.
പ്രവൃത്തിയല്ലേ ആഹ്.
ഉംഹ് എന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ എല്ലാവരും ഒരുപോലെ മൈന്ഡില്. ചിന്തിക്കുന്നവരല്ല ആഹ് അവ ചെലവർക്ക് ഡോ ക്ടർ ആവണം എന്നായിരിക്കും ചെലർക്ക് എഞ്ചിനീയർ ആവണം അങ്ങനെ പല പല.
അല്ല ഇപ്പ ഒത്തിരി മാറ്റം വന്നു കൂടുതലും പിള്ളേർക്ക് എഞ്ചിനീയർ ആവണ പ്പൊ ആരും ഇല്ലല്ലോ.
ആഹ് ആഹ് ഇല്ല
പിള്ളേർക്കിപ്പ അതൊന്നും അല്ല അവർക്കിപ്പം യു കെ ലങ്ങ് കേറി പോയാ മതി.
പിന്നെ നമുക്ക് പറയാം. ഇപ്പഴത്തെ ആഹ് ജനറേഷൻ വെച്ചിട്ട് കുട്ടികൾ അന്നും അങ്ങനെ ചിന്തിക്കത്തില്ല. ഇപ്പഴത്തെ ജനറേഷൻ വേറെയാണ്. പണ്ടത്തെ ജനറേഷൻ അല്ലല്ല ആഹ്
അതേ അതൊരിക്കലും പഴയ ജനറേഷനു ആയിട്ട് എനി. ക്ക് ഇവരെ ഇത് കമ്പയർ ചെയ്യാൻ പറ്റത്തല്ല ഒത്തിരി മാ. ഒത്തിരി മാറ്റങ്ങളാണ് കുട്ടികളിൽ സംഭവി.
ആഹ് സംഭവിക്കുന്നു അതെ അതെ പണ്ടത്തെ കുട്ടി.
പണ്ടത്തക്കാലത്തെ കുട്ടികൾ നമ്മളിപ്പോൾ ഒരു വഴക്ക് പറഞ്ഞാൽ അവര് അവിടെ അനുസരിച്ചിരിക്കും.
അനുസരിച്ചിരിക്കും അതെ.
ഇപ്പത്തെ കുട്ടികൾ ആണായാലും ക.
കണക്ക അതെ ഒന്നും നമുക്ക് ഇങ്ങോട്ട് വഴ. ക്ക് പോലും പറയാൻ പറ്റി.
പറയാൻ പറ്റത്തില്ല. ഒുന്നും പറയാൻ പറ്റത്ത ഒരു കാലഘട്ടത്തിലുള്ളവ ഇപ്പോ പേരന്റാണേലും. വാശിയ അതാ പറഞ്ഞെ അപ്പൾ ഞങ്ങളൊക്കെയാണല്ലോ ഒത്തിരി വേദ. അത് ഭയങ്കര ആകുലതയോടെയാവും ഓരോ ദിവസത്തേം കടന്നു പോക്ക്. ക്കോണ്ടിരിക്കുന്നത് കാരണം എന്ത എന്താവും എന്താവും എങ്ങനെയാണ് കുട്ടികളെ എങ്ങനെ. നല്ല പേരന്റിങ്ങ് ആയിരിക്കണം ന്നൊക്കെ പറയും പക്ഷെ നമ്മൾ എത്രയാണെന്ന് പറഞ്ഞ് എന്തായാലും ഒരു രണ്ടു തല്ല് കൊടുത്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ദേഷ്യവ പിന്നെ അവര്ന് കേൾക്കാൻ ബുദ്ധിമുട്ട്. അനുസരിക്കാൻ ബുദ്ധിമുട്ട് എന്താ എല്ലാം മേടിച്ച് കൊടുക്കുന്നുണ്ട്.
ഉണ്ട് അതെ.
പറയുന്ന ആഗ്രഹം അപ്പൊ അപ്പ സാധിച്ച് കൊടുക്കണം പക്ഷെ അങ്ങനെ സാധിച്ചു കൊടുക. ടുക്കന്ന് പറഞ്ഞാലും ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെന്ന ഇന്നലത്തെ ന്യൂസിനകത്ത് കണ്ടതാ എന്നാ ഒര് കൊച്ച് അച്ഛന അവര് റിമോട്ട് കൊടുത്തില്ല കണ്ടായിരുന്നോ അത്.
ഇല്ല അത് കണ്ടില്ല
റിമോട്ട് കൊടുക്കാത്തതിന് കൊച്ചു പോയി ആത്മഹത്യ ചെയ്തുആരാ പന്ത്രണ്ട് വയസ്സുള്ള കൊച്ച്.
അയ്യോ അത് അപ്പോഴത്തൊ ഒരു നിമിഷത്തിൽ തോന്നുന്നാണ്
എന്തുന്നാ അത് എന്തു തോന്നല അത് എന്റെ ദൈവമേ.
പക്ഷെ അതെന്താണ് അത് അതുപോലെ ന്ന് വേറൊരു വാർത്ത അതിന് മുന്നേ ഞാൻ കണ്ട് ചേച്ചി കണ്ടു കാണുകാരിക്കും അത് ല്ലേ ഫോണ് വേടിച്ചു കൊടുത്തില്ലന്ന് പറഞ്ഞൊരു പയ്യൻ കെട്ടിടത്തിന്റെ മണ്ടയ കേറി നിന്ന്
അതെ അതെ അതെ എന്നതാണ് ഒരു അതെ അതെപത്ത് വയസ്സുള്ളൂ ഇത് പന്ത്രണ്ട് വയസ്സുള്ള കൊച്ച് ഇന്നലെ ആത്മഹത്യ ചെയ്തതാ
ആഹ് ഹാ
മറ്റേത് പത്ത് വയസ്സുള്ള കൊച്ചായിരുന്നു കെട്ടിടത്തിന് മോളിൽ കേറി നിന്നത അതാന്ന് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എന്നാ പറഞ്ഞു കൊടു ഇപ്പൊന്നും പറയാന്മയ്യാത്ത ഒരു കാലഘട്ടത്തിലൂടെ ഇപ്പ ജീവിച്ചു പോക്കൊണ്ടിരിക്കുന്ന പേര പഴയ കാലത്ത് പേരൻസിനൊന്നും പേടിക്കേണ്ടായിരുന്നു ഇത്രയും
പേ ആഹ് പേടിക്കണ്ട പക്ഷേ ഇനി
ആഹ് നമ്മുടെ ആ ഒരു അല്ല അച്ഛനും അമ്മയും ജീവി ജീവിക്കുന്ന ആ ഒരു സാഹചര്യമായിട്ട് കുട്ടികള് ഇടപഴകി അവര് ജീവി ക്കുവായിരുന്നു അല്ലെ ഇതേ ഉള്ളു അല്ലെ ഇന്നതേ ഒള്ളു ഇന്ന കറിയാ അല്ലെങ്കി അത ആഹ് അത് ഓക്കേന്ന് പറയാ അവ അത് കഴിക്കും നമ്മളൊക്കെ അത് കഴിക്കുവായിരുന്ന് ഇപ്പഴത്തെ കുട്ടികളൊന്നും പറയാൻല്ല അവർക്കത് മേടിച്ച് കൊടുക്കണം എന്നുള്ളൊരു വാഷ്യ ആ അല്ലെ അവര് കരയും അല്ലെ മിണ്ടാതിരിക്കും പെണങ്ങിരിക്കും ഇതൊക്കെയാ ക ഒരു സമൂഹത്തി നമുക്ക് കാണാനുള്ളത് യ്യോ ഒന്നും പറ
ഇനിയിപ്പം ഇനിയിപ്പ അങ്ങോട്ട് അങ്ങോട്ട് ഇത ഇതന്റ
ഇതിന്റെ അപ്പുറായിരിക്കും വരുന്ന കൊച്ചു ഉപ്പയ് എന്നാ മൊബൈല അല്ലേനെ കൊച്ചുകുട്ടികൾക്കെല്ലാം മൊബൈല്
ആ അത് മൊബൈല് വരാനുള്ള പ്രധാന കാരണ അവര് ഈ കൊറോണ ടൈമിലും അല്ലാതെ ഈ വെള്ളപ്പൊക്ക ടൈമിനൊക്കെ ക്ലാസ് എടുക്കുന്ന എല്ലാം
ആഹ് അല്ല ഓൺലൈൻ അല്ലായിരുന്നോ അതോ അതുകൊണ്ടാണ്
പ ചെല പാരനൻസിന് ഫോണ് കാണത്തില്ല അപ്പഴ അവര് ഫോൺ വേടിക്കും ചെലത് ടിവിയില്
ടി വിയില് അതെ
ആഹ് അങ്ങനെ ഇപ്പ ഇപ്പ എല്ലാര കയ്യിലും ഫോണുണ്ട്
സോഷ്യൽ മീഡിയയിലൂടെ അത് ആ ഇപ്പൊ ആരടെ കയ്യിൽ ഇല്ല എല്ലാവർക്കും ഫോണ
ഫോണാണ് കൂടുതലും നമ്മളെ നശിപ്പിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ഫോണിലൂടെ ഉണ്ട്
പക്ഷെ അത് വേണെന്നത് കൊടുത്താ മതി കണ്ടാ മതി പക്ഷെ അത് നമുക്കൊന്നും പറയാൻ പറ്റാത്ത ത്ത ഒരു സാഹചര്യാ ഇത് ഞാന് ഇവടെ പക്ഷേ ലിമിറ്റ് വെച്ചിട്ടാണ് ഞങ്ങള് ഫോൺ കൊടുക്കുന്നത് പക്ഷേ ടി വി മസ്റ്റ് ആയിട്ട് അവർക്ക് കാണണം കാർട്ടൂൺ കാണണം അത് പിന്നെ കണ്ടോട്ടെ പിന്നെ അതേ ഉള്ളൂ അയ്ന ഇവര് വേറെ പഴയ കാലഘട്ടത്തിലെ പോലുള്ള കൂട്ടുകാരൂടി കളിക്കാനൊന്നും ഇവര് പോക്കില്ല അല്ലെ അവരെ ഇങ്ങോട്ട് വന്ന് കളിക്കാ അങ്ങനൊന്നും ഇല്ല ഇവിടെ
ഇല്ല ആഹ് ആഹ്
അപ്പൊ അതുകൊണ്ട് പിന്നെ
ആഹ് അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല കാരണം അവര് വീട്ടില് തന്നെയാണല്ലോ ഉം ഉം
ഇപ്പ നിർബന്ധിക്കും അമ്മേ വാ എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോകാം അവിടെ പോയിന്ന് കളിക്കാം എന്ന് പറയണ്ട് ഇറാശ്യം അങ്ങനെ കൊണ്ടുപോയി
ആഹ് ആഹ്
അവനും അതുപോലെ തന്നെ ആ കൊച്ചിനു അതുപോലെ തന്നെ ആ അവന് അവൻ്റെ അമ്മയെ നിർബ അമ്മേ നമുക്ക് എൻ്റെ കൂട്ടുകാരന്റെ വീട്ടിപോവാം എന്നും പറഞ്ഞ് പക്ഷെ പണ്ടൊന്നും അങ്ങനെല്ലാരുന്നല്ലോ അതുകൊണ്ടൊക്കെ ആയിരി അവർക്ക് നമുക്ക് വലിയ മൈതാനൊക്കെ ഉണ്ടായിരുന്നു കളിക്കാൻ പഴയ കാലഘട്ടത്തില് ഇപ്പൊ അതൊന്നു ഇല്ലല്ലോ
നമ്മള് പുള്ളേര് തനിയെ പോയി കളിച്ചാലും കുഴപ്പമില്ല ഇന്ന് പിള്ളേര് പിടിച്ചോണ്ട് പോക്കല്ലെ ആഹ്
ഇപ്പ പീഡനം ഒന്നും പറയണ്ട
അതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പ്പൊ ഉള്ളതുകൊണ്ട് നമുക്ക് പിള്ളേരെങ്ങും വിശ്വസിച്ച് വിടാനും പറ്റൂല,
പറ്റത്തില്ല, പിന്നെ ഈ പിന്നെ ഈ മുട്ടായിക്കാകത്ത വരെ ലഹരി, ല്ലെ, അല്ലെ വിശ്വസിച്ച ഒന്നും ചെയ്യ അതാ ഒരിടത്തും വിടാനും നമുക്ക് പറ്റാത്തന്റെ കാര്യം പഴയ കാലഘട്ട അല്ല, നമ്മള് കഴിക്കുന്ന മു ട്ടായെനെ ചിലപ്പോഴാണ് ലഹരിയൊക്കെ വെച്ചക്ക ആയിരിക്കും അത് കാരണം ഒരു മനുഷ്യടെ കയ്യിന്ന് ഒരു സധനം മേ ടിച്ചു കഴിക്കാനും പേടി പിള്ളേരെ നമ്മൾ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചോണ്ട് വരുന്നെ,
ഉം ഉം ആന്നന്ന്,
അക്കാലഘട്ടത്ത് അങ്ങനൊന്നും ഇല്ലായിരുന്നു,
ഇല്ല ഇതെല്ലാം വിശ്വസിച്ച് കഴിക്കാം, എന്തും നമുക്ക് വാങ്ങിക്കാം,
അതെ അതെ അതെ അതെ ഒന്നും പറ്റത്തില്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ജീവി ഇനിയുള്ള കാലഘട്ടങ്ങൾ അങ്ങനെയൊക്കെ അയിന്റെ അയിന്റെ ഇരട്ടി ഇരട്ടി ആയിരിക്കും വരാൻ പോകുന്നത്,
അതെ അതെ, ഇനിയിപ്പ അങ്ങനെയാണ് ഇനി അടുത്ത കാലഘട്ടം,
കാലഘട്ടം, അതെ,
ഹും
പിന്നെ എന്ത്യെ എല്ലാരും എന്ത്യെ?
എല്ലാരും വീട്ടിലുണ്ട്, എല്ലാരും അടുക്കളയിലൊക്കെ ചക്കച്ചോള ഇളക്കുന്ന അതിന്റെത് സംഭവങ്ങൾ ചെയ്യുന്നു, അങ്ങനെയൊക്ക, അച്ഛന് ജോലി മഴ ആയത് കൊണ്ട് ജോലി ഇല്ലാന്ന് പറ റഞ്ഞു വന്നു, ഉം
വന്നില്ല, ഇന്നപ്പം പിള്ളേരു അച്ഛനും വന്നില്ല, ഏഴുമണിക്കെ ആവും സാധാരണ ഏഴുമണിക്കാമ്പോഴാണ് വരുന്നത്,
വരുന്നേ, ആഹ്
ആഹ് അപ്പത്തേന് ഞങ്ങളെല്ലാരും വിളക്ക്കത്തിരെ എല്ലാം കഴിഞ്ഞ് റെഡിയായി, ഞ്ഞ് ങ്ങെനെരിക്കും, അച്ഛൻ വരുമ്പോ എന്തേലും കൊണ്ടോരോ ഒരു മുട്ടായെങ്കിലും കൊണ്ടുവര ച്ചൻ വരുമ്പോ അതിന്റെ ആ ഒരു ഇതും കാത്തിരിക്കും,
അതെ അതെ, ഞങ്ങള് ഇവിടെ അങ്ങനെന്നെ,
എന്നെ അച്ഛൻ കൊണ്ടുവോന്നെ ചോദിച്ചാ അച്ഛന്റെ ഭാഗ് തുറക്കാനായിട്ടുള്ള വെപ്രാളവുള്ളു,
വിപ്രാളാതെ എന്തെങ്കിലും കൈ കാണും,
അതെ അച്ഛനന്തെങ്കിലും ഒരു മുട്ടായിക്ക എന്തെങ്കിലും കാണോ അച്ഛന്റെ കയ്യിൽ, അച്ഛൻ അച്ഛന്റെ പഴയ കാലഘട്ട പ്പത്തിള്ള ആ ഒരു രീതിയിൽ തന്നെ അച്ഛനും, പിള്ളോര് ഇതായിട്ട് പോണ്, അല്ലെല് ഇവര് ചോദിക്കും അച്ഛൻ, അന്നെ അച്ഛാ ഒന്നും മേടിക്കാഞ്ഞ ഞങ്ങക്ക് ഇന്ന് ഒന്നും കൊണ്ടോന്നില്ലേന്ന് ചോദിക്കു, അതുകൊണ്ട് എന്തെങ്കിലും കൊണ്ടോരും, ആഹ്, അയ്യോ, പറയണ്ട, ഇനിപ്പം ദൃശ്യം ത്രീ ഒന്ന് കാണാൻ പോണന്ന് പറഞ്ഞോണ്ട് ഇരിക്കുന്നു,
അതെയോ, ആഹ് ഇന്ന് പോണൊ കാണാൻ?
ഇല്ല ഇന്ന് പോകന്നില്ല ഇന്നിപ്പോ ചേട്ടന് ഏഴുമണി ആവുവല്ലോ വരാൻ, ഇനിപ്പ ഞായറാഴ്ചല്ലോ ഞായറാഴ്ച അവധിയാ,
ആഹ് ഹ ഹാ,
ആഹ് അപ്പം എല്ലാരും കൂടെ ഒന്നു
എല്ലാരും പറയുന്നുണ്ട് നല്ലതാണ്ന്ന്,
നല്ലതാന്ന് പറയുന്നുണ്ട് എല്ലാരും ചേട്ടനും, ഉച്ചയ്ക്ക് എന്നെ വിളിച്ചപ്പ നല്ല പടമാണ് എല്ലാവരും പറഞ് നമുക്കൊന്ന് പോയി കണ്ടാലോന്ന്, ഞാൻ പറഞ് പോകാന്ന് ഇപ്പ നമ്മള അടുപ്പിച്ച് രണ്ട് സിനിമ കണ്ടു,
കണ്ടു ആഹ്,
പിള്ളേർക്കെ ഒരു തവണ രണ്ട് തവണ കൊണ്ടോയി പിന്നേം പിന്നേം അവർക്ക്,
ആഹ് സിനിമ റിലീസ് ചെയ്യുമ്പോ പിന്നെ എല്ലാം പോയി കാണേണ്ടി വരും,
അതെ അതെ, ഞാൻ പറയും മതിമക്കളെ നല്ല റേറ്റാ. സിനിമാ തിയേറ്റർ അല്ലേ നല്ല റേറ്റവാ
ആഹ് നല്ല റേറ്റ് ആണ്
ആഹ്
ഞങ്ങളിങ് വീട്ടില് വരുന്ന സമയത്ത് ഞങ്ങൾ വീട്ടിരുന്ന് കാണുവാ ചെ
വീട്ടിലിരുന്ന് കാണാ ഞങ്ങള് തിയേറ്റർ പോയി കണ്ട പടമുണ്ടല്ലോ കുറച്ച് കഴിയുമ്പഴത്തേക്കും നമ്മടെ യൂട്യൂബിനകത്ത് വന്നു ഒറ്റി യിൽ വന്നു വന്നപ്പോത്തേക്കിനും ആഹ് പിന്നെ ഇവർക്ക് അത് കാണണം
ഓ
ഈ ഇതിനകത്ത് നമ്മുടെ ഈ ഹോട്ട്സ്റ്റാറില് ഈ മറ്റേ ഏശ്യാനെറ് മറ്റേ എച്ചി ടി കണ്ടുകൊണ്ടിരിക്കുമ്പോ താഴെ ഇങ്ങനെ സൈഡിൽ എഴുതി വരുവല്ലോ ഹോട്ട്സ്റ്റാറിൽ ആപ്പിൽ കാണാവും പറങ്ങിയൊണ്ട് വാഴ റ്റു അപ്പൊ ഇവർക്ക് മന സിലായി ഹോട് സ്റ്റാറില് കാണാ ആഹ് ഉടനെ പിള്ളേർ എന്നെ വിളിച്ചു എന്നോട് വന്നിട്ട് പറയാ അമ്മ ഹോട്ട്സ്റ്റാർ വന്നു കേട്ടാ നമുക്ക് ഇങ്ങനെ ഇവിടെന്ന് കാണാം ഒന്നൂടെ കാണണോന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇട്ടു കൊടുത്ത അവര് കണ്ടു അവർക്ക് ഭയങ്കര ഇഷ്ടം ആ പടം കണ്ടായിരുന്നോ വാഴ റ്റു
വാഴ കണ്ടു വാഴ കണ്ടു ഫോണിലാ കണ്ടേ പിന്നെ ഒന്ന് വെക്കട്ടെ ചേച്ചി
ആഹ് ന്നാ ശരി വെച്ചോ
ആഹ് ഓക്കേ ഓക്കേ